ഹലോ
എവിടേണ്
എവിടെണ് വീട്ടിൽ തന്നേണോ എന്താ പരിപാടി ഇന്ന് വ്യാഴ്ചക്കല്ലേ
ഒന്നൂല്ലടാ ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിങ്ങനെ കെടന്നതാ രാത്രി രാവിലെ നമ്മള് ബ്രസീലിന്റെ കളി ഇണ്ടാരുന്നേ അപ്പ
ആഹ് അങ്ങനെ അങ്ങനെ സാധ്യ എന്തായാലും ഇനീ ഞാനിതാ ഞാനിതിപ്പോ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാ നെയ്മറ‌ക്കിന്ന് എറങ്ങീനില്ലേ
എറങ്ങീന്ന് മാത്ര ഉള്ളൂ വേറെ കാര്യൊന്നും ഇണ്ടായില്ല. വെറുതെ ആർക്കോ വേണ്ടി കളിച്ച പോലെയായി
ആഹ് പിന്നെ ഇപ്പോ റീൽസ് ഒക്കെ അങ്ങനെ കണ്ടിരിക്കെയ്ന് ഞാൻ അപ്പളാണ് അമ്മളിപ്പോ ഈ ഓ ൺലൈനിൽ എത്രേല് ബിസിനസ് നടന്ന് വെരണെ
അതെ അതെ ഈ കാലത്തൊക്കെ അറിഞ്ഞാ നമ്മളൊരു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് രക്ഷപെടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉദ്ബോയ്ക്കുന്ന മാർഗം ഇപ്പൊ ഓൺലൈൻ ബിസിനസാ. കാരണം ഇപ്പ എല്ലാരും ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലായതുകൊണ്ട് മെയിൻ ആയിട്ട് എല്ലാരു ഇപ്പോ ഈ ഓൺലൈൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കാ എന്ത് കാര്യാണേലും. ഇപ്പോ എന്റെ ഒരു ഫ്രണ്ടായിക്കോട്ടെ അവനിപ്പോ ഈ ഡ്രസിന്റെ എഹ് ഒരു കട നടത്തെണ്ട്. പക്ഷെ അ തുപോലും അവൻക്ക് ഓക്കെ അല്ലാത്തോണ്ട് അവൻ്റെ അവന്റെ ഡ്രസ്സിങ് ഐറ്റംസ് അറിയുമ്പോ അവന് കൊറെ ഈഹ് ഇവിടുന്ന് ഹൈദരാബാദ് ആ ഭാഗത്തുനിന്ന് ഇറക്കുന്നവനാണ്. കോഴിക്കോട് മറ്റേ നമ്മളെ ബാ ഗ്ലൂര് ആ ബേസ്ന്നൊക്കെ മാറ്റിപ്പിടിച്ചിട്ട് അവൻ ഈ ഹൈദരാബാദ് ബേസിന്നെറക്കുന്ന ഡ്രസുകളാ. പിന്നെ ഡെ ല്ലീന്നൊക്കെ. അപ്പോ അവനെന്ത് ചെയ്തു ഏഹ് ഓൺലൈൻ ബിസിനസ് അവന് കട ഇട്ടിട്ട് അവനെന്തോ അധികം ബിസിനസ് കിട്ടാ ത്തോണ്ട് അവനെന്ത് ചെയ്തു ഫുൾ ഓൺലൈനിലേക്കാക്കി മാറ്റാൻ നോക്കി. അതുകൊണ്ട് എന്തുകൊണ്ടും അവനിക്കിപ്പോ ഒരു ദിവസം ഒരു അഞ്ച് ഓർഡറിൽ കുറഞ്ഞ് കുറയാതെ കിട്ടത്തില്ല ഓരോ ദിവസം പോലും. അതുകൊണ്ട് അവനിക്ക് അവന്റെ ബിസിനസ്
ബിസിനസ്സ് ഐഡിയ കൂടുകയും
ഫുൾ ഓൺലൈനിൽ ആയതുകൊണ്ട് അവന് കുറേ കസ്റ്റമേഴ്സിനെ അധികം കിട്ടാൻ തുടങ്ങി. അത് മുഖേന അവ ന് ഏഹ് ഓൺലൈനില് ഇപ്പോ കസ്റ്റമേഴ്സ് അധികം വരുകയും അവനു ഷോപ്പിലോട്ട് വരികയും ചെയ്തു കാരണം എന്താന്ന് വച്ചാ ആൾക്കാര്ക്ക് എക്സ്ട്രാ വല്ല ഡിസൈൻസും ഒണ്ടോന്ന് കരുതീട്ട് കാരണം അവൻ്റെ സ പ്പോപ്പ്ത്തെ ഡിസൈൻസ് നോക്കുവാൻ തന്നെ ഡ്രസിൻ്റെ ഡിസൈൻസ് നോക്കുമ്പോത്തന്നെ അത്രക്കധികം ഒണ്ട്. ഇപ്പോ ഇനി മെയിൻ ആയിട്ട് നോക്കുവാണേ ന നമ്മ തന്നെ നമ്മള് തന്നെ ഇപ്പോ ഓൺലൈനായിട്ട് എത്ര ബിസിനസാ നമ്മള് ഇപ്പോ ഓൺലൈനായിട്ടല്ലേ കൊറെ സാധനം ഓഡർ ചെയാറുള്ളത്. മെയിനായിട്ട് ഫ്ലിപ്പ്കാർട്ട് ആയിക്കോട്ടെ മീഷോ ആയിക്കോട്ടെ ആമസോണായിക്കോട്ടെ ഞാനടക്കം മെയിനായിട്ടിപ്പോ കടേ പോ പോയി വാങ്ങിക്കണെന് പകരം ആമസോൺ, ഫ്ലിപ്പ്കാർട്ട്, മീഷോ കാരണം എന്താന്ന് വെച്ചാ നമുക്കേറ്റവും റേറ്റ് കൊറവ് ഏതിന്ന് കിട്ടുമെന്ന് നമുക്കതി നോക്കിയാ കാണും. പിന്നെ മെയിനായിട്ട് നമ്മുക്കെവിടെയും പോയി വാങ്ങിച്ചുകൊണ്ടുവരേണ്ട ആവശ്യവില്ല. നേരെ നമ്മളെ വീട്ടിലോട്ട് തന്നെ എത്തു എത്തണകൊണ്ട് ഈ കാലത്ത്ള്ള ഈ ഈ ജനറേഷനിലെ ആൾക്കാര് മെയിനായിട്ടും ഫുൾ അയിലാണ് യൂസ് യൂസ് ചെയ്ത് വര് ണത് മെയിനായിട്ട് ഇജ്ജ് എന്താ ചെയ്യുന്നേ ഓൺലൈനായിട്ട് സാധനവൊക്കെ വാ
വാങ്ങിക്കാറാണോ അതോ ഞാനിപ്പോ മെയിനായിട്ട് പോയി വാങ്ങലിപ്പോ കൊറവന്നെല്ലെല്ലാരും. ഇപ്പോ മീഷോ, ആമസോ സോൺ മാത്രവല്ല ഇന്നിപ്പോ എന്തൊക്കെണ്ട് ഇന്നിപ്പോ ഇൻസ്റ്റഗ്രാം തൊറന്ന അയിലൊരു പേ ജില് കണ്ടാ നമ്മള് നേരെ വാങ്ങൂലെ ഇപ്പോ ഷൂസാണെങ്കിലും പാൻ്റാണെങ്കിലും നോക്കുകണെങ്കിലിപ്പോ ഇന്റർനെറ്റിന്റെ വളർച്ച ഏറ്റോം വേഗത്തില് എന്താണ് വികസിക്കണ ആ ഒരു മേഖല ഓൺലൈൻ ബിസിനസ്സിലാണ് ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ണ്ടെങ്കി തന്നെ ഏത് ഭാഗത്തുനിന്നും ബിസിനസ്സ് നടത്താൻ കഴിയുമെന്ന് നമ്മളിപ്പോ തെളിച്ച കാലഘട്ടാണ്. ചെക്കൻമാരൊക്കെ ഇഷ്ടം പോലെ ചെറിയ ചെക്കൻമാര് മുതലെല്ലാരും ചെയ്യ്ണ്ട് പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയെല് കാണ്നാ പോലെ ഓൺലൈൻ ബിസിനസ് എളുപ്പത്തില് കോ ടികൾ സമ്പാദിക്കാൻ പറ്റിയ മാർഗോന്നല്ല അതും അതിന് കഠിനാധ്വാനം കഴിവൊ ക്കാവശ്യാണ്. അത് വേറെ കാര്യം. പഷേ എന്നാലും മെച്ചപ്പെടുന്ന ഒരുപാട് ആളുകളോണ്ട്. ഇപ്പോ ഓൺലൈൻ ബിസിനസ് ഇപ്പോ ഇൻറ്റർനെറ്റിലൂടെ ഉൽപ്പന്നങ്ങളും സാധനങ്ങളൊക്കെ എന്താക്കുക വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടി പ്പോ നമ്മളെ കൊറേ സാധനങ്ങളോണ്ടല്ലോ സ്റ്റോറുകൾ, ഡ്രോപ്പ് ഷിപ്പിങ്, ഫ്രീലാൻസ് കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ കൊറേ ബിസിനസ്കള് ഓൺലൈൻ ല്പ്പം നടന്ന്ണ് ഓൺലൈൻ കോച്ചിങ്ങ്കള് ഏ പിന്നെ ടീച്ചർ പഠിപ്പിക്ക്ണ കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കുറേ ഇതൊക്കെ ഇന്ന് നിലവിൽ നടന്ന് വര്ണ്ടല്ലോ ഓൺലൈൻ ബിസിനസ്സില് അങ്ങനെ കുറേ കാര്യങ്ങള്ണ്ട്. പിൻ ഞ്ഞാർഞ്ഞാല് നല്ല ഏതൊരു കാര്യത്തിനുണ്ടല്ലോ നല്ല വശങ്ങളും ചീത്ത വശങ്ങളൊക്കായിട്ട്. ഓൺലൈൻ ബിസിനസിനും എ അതെന്തെലുണ്ടെങ്കിലു ഓൺലൈൻ ബിസിനസിനും ഉണ്ടാവ് ല്ലോ ഇപ്പം നല്ലൊരു വശം നോക്കാണ്ടെങ്കില് കൊ റച്ച് നി ക്ഷേപം മതി. കാരണം ഓൺലൈൻ ബിസിനസ്സ് കൾ പലതും ചെറിയ തുകെന്നാണ് നമ്മള് ആരംഭിക്കല്. ചെലത് നിക്ഷേഭയെ വേണ്ട. ചെലത് ചെലോല് എട നെ നെലക്കാരായിക്കാണ്ട് ഓൺലൈനിലൂടെ മാർക്കറ്റ് യ്താണ്ട് ണ്ട് ബിസിനസ്സ് നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ നിക്ഷേപത്തി ന്റെ ആവശ്യല്ല. ചെലര് ചെലപ്പ പരസ്യത്തിന് കൊറച്ച് ചിലവാക്കുന്നല്ലാതെ പിന്നെന്നറ്ഞ്ഞി ട്ടുണ്ടെങ്കിൽ നമ്മളെ ഉപഭോക്താവ് ഉണ്ടല്ലോ അത് നമ്മളെ നാട്ടിൽ മാത്രമല്ലല്ലോ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാവും അങ്ങനൊ രു ഗുണമുണ്ട് നമ്മള നമ്മളിപ്പോ ഒരു കട നാട്ടിലിട്ടിട്ട് നാട്ടിൽ ഉള്ള ആളുകളും അങ്ങനെ വന്ന് വാങ്ങുകുള്ളു പക്ഷേ ഒന്നായിട്ട് വാങ്ങണംമെന്നുണ്ടെങ്കിൽ ആഗോള വിപണിയിലുള്ള ആളുകളെ കിട്ടണമെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് തന്നെ വേണം അതൊരു ഗുണാണ് പിന്നെന്ന് പറഞ്ഞാല് പല ഓൺലൈൻ ബിസിനസുകൾക്കും നമുക്ക് സ്വന്തം സമയക്രമത്ത് നടത്താൻ പറ്റും ഇപ്പ രാവിലെ ഒരു കട തുറന്ന് വൈകുന്നേരം അല്ലങ്കിൽ രാത്രി അടക്കണ ആ ഒരുരിത് വേണ്ടല്ലോ ഓൺലൈനില് ആകുമ്പോ അങ്ങന ഒരു ഗുണുണ്ട് പിന്നെ നല്ല ആശയം എന്നുള്ള തോതിൽ വളരാന് സാധ്യത കൂടുതലാണ്ഈ ഓൺലൈൻ ബിസിനസ്സുകൾ കാരണം എപ്പോഴാണ് വ്യൂസ് കയറുക ഇതിനനുസരിച്ചാണല്ലോ നമുക്ക് ഓൺലൈനിലിങ്ങനെ വരുമാനങ്ങളും കാര്യങ്ങളും കിട്ടുന്നത് പിന്നൊ ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഓൺലൈൻ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ ഈ ഓൺലൈൻ കഴിയും ചിലപ്പോ ഈ ഓൺലൈൻ ബിസിനസ്സുകുടെ നമ്മടേത് മെച്ചപ്പെട്ട് തുടങ്ങിയാല് വേറെ കമ്പിനികള് അല്ലെങ്കിൽ വേറെ കടകൾ ഞമ്മക്കെന്താക്കും മെസേജ് ഇട ഞമ്മളെ സാധനം കൂടി ങ്ങളെ അതിലോന്ന് പ്രൊമോഷൻ ചെയ്യോ ഞാൻ വേണമെങ്കിൽ പൈസ തരാമന്ന് പറഞ്ഞാ അങ്ങനൊരു ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യത കൂടുലാണ് പിന്നെ മോശം വശങ്ങളുമുണ്ടാവുമല്ലോ ഏതിനും ഇപ്പ ഓൺലൈൻ ബിസിനസ്‌ ഇപ്പ കടുത്ത മത്സരമാണ് ഏതൊരു മേഖല എടുത്താല് ആയിരക്കണക്കിന് മത്സരാർഥികൾ എല്ലാത്തിനും ഉണ്ട് ഓൺലൈൻ ബിസിനസ്സില് ധാരാളമുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒരു രാത്രികൊണ്ടൊന്നും വിജയിക്കാൻ പറ്റില്ല ല്ലല്ലോ പെട്ടെന്നൊന്നും വിജയിക്കൂല കുറച്ച് ഇതുണ്ടാവും അങ്ങനെ പിന്നെ തട്ടിപ്പുകൾ കൂടുതലാണ് എല്ലാരും അല്ല ചിലവര് വ്യാജ കോഴ്സുകൾ ണ്ട് വ്യാജ ടീച്ചർമാർ പറയും വ്യാജ നിക്ഷേപ പദ്ധതികൾ പറഞ്ഞോണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കൊറെ വിഷയങ്ങള് വരുന്നുണ്ട് പിന്നെ സ്ഥിരതയുടെ പ്രശ്നം വരും ഒരു പ്ലാറ്റ്ഫോമില് നിയമങ്ങൾ മാറിയാൽ അത് വരുമാനത്തെ ബാധിക്കും ഒരു വിഷയമാണ് അങ്ങനെ കുറച്ച് വിഷയങ്ങള് ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെപ്പ നമ്മള് കണ്ടു വരുന്നുണ്ട് നിങ്ങൾക്കിപ്പോ അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ
ഓൺലൈൻ ബിസിനസ ഞാൻ മെയിൻ എനിക്ക് തിങ്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യം എന്താന്നുവെച്ചാല് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് ഇപ്പ ഞാൻ തുടങ്ങുവെങ്കിൽ തന്നെ സത്യം പറഞ്ഞ നമുക്ക് ആദ്യം തന്നെ അധികം ചെലവില്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റിയ സംഭവങ്ങളാണ് കാരണം നമുക്കിപ്പോ ഒരു ഷോപ്പ് ഒരു പക്ഷെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ നമുക്ക് ഒരു വലിയ വലിയ ഷോപ്പുകൾടെ ആവശ്യമില്ല നമുക്ക്‌ ഫുള്ള് ഫുള്ള് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ചി ചെലവ് നന്നായിട്ട് കുറഞ്ഞ് വരണ്ട് പിന്നെ മ്മക്ക് മ്മളെ വീട്ടീന്ന് തന്നെ നമക്ക്‌ നമ്മളെ ബിസിനസ് നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കാം നമ്മള് പ്പ വേറെ ന്തെങ്കിലും വർക്ക് ചെയ്യാണിത്തന്നെ നമുക്കിയ മ്മളത് ഓൺലൈൻ ബിസിനസായത് ണ്ട് തന്നെ നമുക്കത് നമ്മൾക്ക് വീട്ടിൽ ഇരു ന്ന് തന്നെ അല്ലെങ്കി നമ്മള് വേറെ വർക്ക് ചെയ്യാണെങ്കി തന്നെഅത് നമുക്ക് കയ്യിലിന്ന് തന്നെ ഫോണിലിരുന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന സംഭവാണ് പിന്നെ സോഷ്യൽ മീഡിയ വഴി അമുക്ക് ഒ ഒ എുപ്പത്തിലമുക്ക് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന്പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ഈ ഓൺലൈൻ ബിസിനസ്. അതേപോലത്തന്നെ പ്പോ എല്ലാ രീതിയിലിപ്പൊ നീ പറഞ്ഞ അതോണ്ട് ഇൻസ്റ്റഗ്രാമ് കയിഞ്ഞപ്പോ ആദലായിട്ടും നമുക്ക് ഞാനതിതന്നെ ഒരു തവണ ഇൻസ്റ്റഗ്രാമില് ഏകതൈമ് അര് ഓൺലൈനില് ഇഷ്യു അറിയാം പർച്ചേസ് തിട്ടുണ്ടായിരുന്നു കരണം എല്ലാരും അവർക്ക് അവർക്ക് അവരെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ബിസിനസ് തുറന്നു മ്പോ അവര് എല്ലാ രീതിയിലും അവര് പ്രയത്നിക്കുണ്ട് മെയിനായിട്ടിപ്പോ ഇൻസ്റ്റ സ്റ്റഗ്രാമായിക്കോട്ടെ യൂട്യൂബായി ക്കോട്ടെ ഇനി അതും പോയിക്കോട്ടെ ഇപ്പോ വാട്സപ്പന്നെ അങ്ങനത്തെ ലിങ്കുകൾ വരാൻറു കാരണം ഇത്രയെടുത്ത അമ്പത് പർസന്റേജ് ഫ്രീ പ്പൊ പെരുന്നാളായിക്കോട്ടെ ട്ടോ ണായിക്കോട്ടെ ഏ പേ നമ്മളെ ക്രിസ്മസായിക്കോട്ടെ എന്തായിക്കോട്ടെ ഏത് ടൈമിലും അവര് ഓഫറും അവര് കിട്ടുന്നയിന്റെ ഓഫറ് ഫറും കാര്യങ്ങളൊക്കെ ഇട്ടൊണ്ട് അവക്ക് അവര്ടെ ഈ ഓൺലൈൻ ബിസിനസ് അവര് വാ ലാഭകരമായി വിജയിച്ചുകൊണ്ടേയിരിക്കൊറഞ്ഞോ ണ്ടിരിക്കാണ്‌ പിന്നെ ഈകാലത്ത് നോക്കുമ്പോൾ പണ്ടില്ല കാലത്തൊക്കെ ആരും ഈ സത്യം പറഞ്ഞ ഈ ഓണി ബിസിനെസ്സ് ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള ബിസിനസ് അങ്ങന ആ പല വീഡിയോലും ഞാൻ ശ്രദ്ധിച്ചിട്ട് ണ്ടായിര്ന്നു ഇപ്പ മെയിൻലായിട്ട് ഈ രണ്ട് ണ്ടായിര്ത്തി പതിനഞ്ച് രണ്ടായിര്ത്തി ഇരുവത് രണ്ടായിരത്തി ഇരുവത്തഞ്ച് കാലഘട്ടത്തിനെടക്ക് ഈ ഓൺലൈൻ ബിസിനസ് ഇപ്പ ക കയറി കയറി കൊണ്ടുവന്നോണ്ടി കൊണ്ടെക്കണം പിന്നെ അയിന്റെ ഒരു ഓൺലൈൻ ബിസിനസിന്റെ തി പറഞ്ഞാല് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒരു സംഭവങ്ങളുണ്ട് ഈ നെഗറ്റീവ് ഒക്കെ ആണ് അപ്പ ഈ ഉൽപന്നങ്ങൾ പേക്ക് ചെയ്യാള്ള ഒക്കെ ബുദ്ധിമുട്ട്ള് പിന്നെ ഡെലി വെറി വൈകിയത് നമ്മളെ കസ്റ്റമേഴ്‌സ് അത് ക്യാൻസല് ചെയ്യാല്ല ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മളെ ഈ ഓൺലൈൻ ബിസി സാറിമ്പ ഈ തുടക്കത്തിൽ നമക്ക് ഭയര കഷ്ടപാടായിരിക്കും കാരണം ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയിട്ട് അതൊന്ന് അതിന്റെ ഒരു കറക്റ്റ് ഒന്ന് ഓക്കെ ആയി കുറേ ടൈമിടും കാരണം ഒരു ഞാനി പ്പോ ഒരു ഓൺലൈ ബിസിനസ് തുറങ്ങുവാണെങ്കിൽ എനിക്കു സത്യം പറഞ്ഞ രണ്ട് മാസമെ എടുക്കും എനിക്കൊന്ന് അത് ഇമ്പ്രൂവ് ആയി ഒന്ന് വരണെങ്കിൽ നല്ലൊരു കച്ചോടം കിട്ടണെന്ന്ണ്ടെങ്കി അത് ഒരു വർഷത്തോളം എ രുക്കും കാരണം ആർക്കും ഓൺ ലൈൻ ബിസിനെസ്സ് സ്റ്റാർട്ടിങ്ങായി നല്ല ലാഭകരായി ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ ഇനി ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടുകാര്ക്കെന്നെ വേണ്ടി ഓൺലൈൻ ബിസിനസ്സ് നല്ലൊരു രീതിയില് കച്ചോടം നടത്താൻപറ്റും കാരണംന്താച്ചാ ഒരു അച്ചാറ് കമ്പനി തുടങ്ങിയാ തന്നെ ഒര് അച്ചാർ ബിസിനസ് തുടങ്ങിയാ തന്നെ അല്ലെങ്കി ഒരോര് ബ ചെമ്മീനോ അല്ലെ ഫിഷിന്റെ അല്ലെ ഇനി വേറെന്തെങ്കിലും പേസ് കാരണം ഈ കാ ഈ കാര്യത്തിന് ശ്രെദ്ധിച്ചിട്ടില്ലേ കാരണം ഒരൂ ചെരട്ടകളെന്നെ നമുക്ക് വേണ്ടി ഓൺ ലൈനായിട്ട് വിൽക്കാം
വിൽക്കാൻ പറ്റും
അത് പോട്ടെ തേങ്ങ വിൽക്കാൻ പറ്റും കാരണംഈകാലത്ത് എന്ത് സാനം നമുക്ക് ഓൺ ലൈനിൽ ബിസിന സായിട്ട് വിൽക്കാൻ പറ്റും നമുക്ക് അയിനില്ലേ ഏ എ മൗണ്ടും കിട്ടും കാരണം എന്താച്ചാ നമക്ക് ഓരോ ക സ്ഥലത്ത് ഓരോ എമൗണ്ട് ആയിരിക്കും നമ്മള് ഈ തേങ്ങക്കായി ചെലപ്പ ഈ ചെര ചിര ട്ടണ്ടാവും തേങ്ങടെ അത് നായാലും അത് ണ്ട് ഞാഇപ്പ ഇന്നലെ തന്നെ ഞാൻ ആമസോണിൽ ജസ്റ്റ് കേറിയപ്പോ ചിരട്ടകൾക്ക് ഇത്ര വില അലെ പോലെ തേങ്ങകൾക്ക് ഇത്ര വില കാരണം നമ്മളൊന്നും ആധികം യൂസ് യ്യാത്ത ചിരട്ടകളടക്കം ഈ ഓൺലൈനിൽ അത്രിം വാല്യൂ ട്ക്ക്ന്ന ബോണ്ട്‌ന്നറി ഞ്ഞപ്പഎനിക്ക് മനസിലായി ഇവ രിക്കിത് ഈ ബിസിനെസ്സ് ബസ് ബിസിനെ
ഓൺലൈന്റത്ത് അത് ഇതില് ഓൺലൈൻൽ നിന്ന് വർക്ക് ലഭിക്കുന്ന ഓൺലൈന്റെ ലാഭം എന്തായിരി
അതേപോലെ സാ നമുക്ക് ഈ ഓൺ ലൈനിൽ ബിസിനസ്യ്യ്ണോല്ക്ക് മെയിൻ ബെ യ്തിട്ട് നമുക്ക് സാധനങ്ങള് നന്നായിട്ട് ഓ അധികം വങ്ങിച്ചു കൂട്ടണ്ട ആവശ്യല്ല കാരണം ഒരു ഓർഡർ വരുമ്പ മാറ്റ് മാ ത്രം നമുക്ക് അതിന്റെ പറ്റിയുള്ള ബാക്കി സംഭവങ്ങൾ ചിന്തിച്ചു കൊണ്ടേ ഇരുന്നാ മതി പിന്നെ ഹ് നമുക്ക് ഈ കോയി സാനങ്ങള് ക്വാളിറ്റി നമുക്ക് ഇപ്പോ ഓൺലൈനിൽ സാനങ്ങള് നോക്കുമ്പോ നമുക്ക് ആകപാടെ നമുക്ക് പേരിലൊരു സാ ഭവായിരിക്കും ഇതിന്റെ ക്വളിറ്റി എങ്ങെനെയാണെന്ന് പക്ഷെ നമ്മക്ക് ക്വളിറ്റി അല്ല നമ്മള് ഇപ്പ ഇത് ഓർഡർ യത് കഴിഞ്ഞിട്ട് സാന മ്മളെ വീട്ടി ലെത്തിക്കും ഴിഞ്ഞിട്ടും നമുക്ക് ആ ക്വാളിറ്റി ഇ്ടപ്പെട്ടില്ലെങ്കി നമുക്ക് റിട്ടൺ ചെയ്യാം അതിന്റെ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഓൺലൈൻലും ഞാന് മെയിൻ ആയിട്ട് കണ്ടൊണ്ടിരിക്കാണ് പിന്നെ മെയിന ആയിട്ട് നമുക്ക് ഏ നമുക്ക് ഈ കാലത്ത് എല്ലാ സപ്ലയിന്റെ അല്ലെങ്കി വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഓൺലൈനില് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഇക്ക് കൊണ്ട്ന്ന് തരൊ ഇല്ലെന്ന് കാരണം അതി ക്യാഷും ഡെലിവരി നമ്മളെ വീട്ട്ലോട്ട് ചിലപ്പോ നമ്മള് ആദ്യായിട്ട് ഓൺലൈൻ പേയ്‌മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറ്റിക്കും വാടാറ് കൂട്ലാണ് പക്ഷേ ഈ കാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പ രു പക്ഷെ ഓൾറെഡ ക്ഷ് ഓ ഡെലിവറി വീട്ടിൽ എത്തിട്ട് മോ തീരാ മതിൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷകരമായ കാര്യമാണ്നെന്റെ അറിൽന ന ഇങ്ങനത്തെ വല്ല അനുഭവ ഉണ്ടല്ലല്ല പറ്റപ്പെട ഓല പേയ്മെന്റ് ചെയ്യ്പോിലും പറ്റിക്ക എന്തെിലും ചെയ്തിട്ടുണ്ടോ ഈ ഷോപ്പിംഗ് ചെയ്യുമ്പോ
അതില് മുമ്പൊരു സമയത്ത് ഒത്ര പെർഫ്യൂം അത് ചെയ്തതായിരുന്നു പക്ഷെ അതിൻറേത് പേയ്മെൻറ് ഒെ ഒരു ചെയ്ത് കാരണം വലിയൊരു പേജ്ായിയിരുന്നു എന്താ വിഷയംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒക്കെ ചെയ്ത് സാധനങ്ങട്ട എത്തിച്ചേരുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കുറെേ വിഷയങ്ങൾ മെസ്സേജ് വെച്ചിട്ട് ചിലപ്പോൾ കാണൂില്ല ഒന്ന് ഞാൻ ഒരു വട്ടാറ്റം തൊറന്നു നോക്കി അതിന് റിപ്ലേന്നും തരാതെ പോയി അങ്ങനെ കുറെ വിഷയങ്ങൾ വന്ന് ഞാൻ അവസാനം എന്ത് ചെയ്തു വല്യൊരു പേജും അല്ലേ ഞാന് ഇവരോട് ഇവർക്ക് മെസ്സേജിലൊന്നും റീപ്ലൈ ഇല്ല അന്നെ ചെറുതായിട്ട്ന്നെ ബ്ലോക്ക് അടിക്കും ചെയ്ത പോലെ പേജ്ന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഞാനെന്താക്കി വേറെ ഒരു അക്കൗണ്ട്ണ്ടാക്കി അവരുടെ നമ്പറിലേക്ക് മെസ്സേജയച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പേ വല്യ വളർന്നോണ്ടിരി പേജല്ലേ ഞാനൻത് കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞു അത് പറഞ്ഞ പിറ്റേതിന്റെ പിറ്റേ രണ്ടാമത്തെ ദിവസ എന്റടുത്തു ആ സാധം പെർഫ്യൂം എത്തി അതാ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ ഓൺലൈനിൽ തെറ്റിദ്ധാരണകൾ പലതുണ്ട് ഇപ്പോ എളുപ്പമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട് യഥാർത്ഥ യഥാർത്ഥത്തിൽഇത് പലപ്പോഴും സാധാരണ ജോലിക്കാരെക്കാളും കൂടുതൽ കഠിനാധ്വാനാണ് പിന്നെ ആർക്കും കോടീശ്വരൻ ആവാ പറഞ്ഞണ്ട് കൊറേ ആൾക്കാര് പറയും പക്ഷെ അത് വിജയിക്കും ശരിയാണ് ഭൂരിഭാ ഭാഗം ആളുകൾക്ക് സ്ഥിരമായ വരുമാനം നേടാൻ കുറച്ചു സമയം എടുക്കും ഒന്ന് ക്ഷമിച്ച നടക്കും ചെലോര് തുടങ്ങണെന് പൈസ മാത്രം മതി എന്നുള്ളതാഎ അങ്ങനൊക്കെ പറഞ്ഞിണ്ട് ഇതിനെ പറ്റി ഇപ്പോ പറയാന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ബസിനെസ്സായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പ നമുക്ക് ചർച്ച ചെയ്താല് ഈ കോ ന്നും തീരൂല അപ്പ നമുക്ക് എന്താക്ക നമ്മള സമയം കിട്ടുമ്പോല നമ്മൾ കഫേയിലോ അല്ലെങ്കിൽ മാളിലോ ഇരുന്നിട്ട് നമുക്ക് എന്താക്ക ഒരു കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കാം ഓക്കെ എന്നാൽ ശരി